ഹലോ കേക്കുന്നില്ലേ
കേക്ണ്ട്
ആഹ് എന്തൊക്കെണ്ട് വർത്താനം?
നല്ലതന്നെ അവ്ടെ
എന്താ സുഖാണ്. ന്ക്ക് നല്ലൊരു മഴെയ്ത് പോയി
ഏഹ് ഞങ്ങക്ക് ഇവിടെ പെയ്തിട്ടില്ല വര്നൊള്ളൂ
ഏഹ്. ഇവടെ പെരും പെരവെന്നാണ്ട് കാറ്റ് കൊണ്ടു പോയിന്ന് നല്ല കാറ്റ് മരങ്ങളൊക്കെ ഭയങ്കര ആടാ
ആഹ് അതന്നെ വടിം. പെയ്തിട്ടില്ല
ഏഹ്. ഇബടെ മയനെ കാറ്റ് കൊണ്ടുപോയി
ആഹ് ആഹ് ആഹ് പിന്നെ എന്തൊക്കെ, എന്താ ചായ കുടിയൊക്കെ കഴിഞ്ഞോ?
ല്ല ഞാൻ ഇപ്പ ചോറ് വെയ്ച്ചിട്ടൊള്ളു. കാരണം ഞാൻ ഉച്ചക്ക് മഞ്ചേരി പോയിര്ന്നു
ആഹ്
ഒരു എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോയിന്നു അപ്പൊ വന്നപ്പം പറ്റേ ക്ഷീണിച്ചു. വെള്ളം കുടിച്ചാ പോന്നെ. അപ്പ പിന്നെ. നെറ്റ് എക്സാം ല്ലേ
ആഹ് ആഹ് ആഹ്
അതിന് അപ്ലൈ ചെയ്യാൻ പോയത്
ആഹ് ആഹ് പിന്നെ അപ്പൊ. അല്ലല്ല. ഇൻക്ക് ഇഞ്ഞിപ്പോ പഠി ക്കാനൊന്നും മൂടില്ല. രണ്ട് കുട്ട്യാളായി. ആയി ച്ചിട്ട് പഠിക്കുകൊക്കെ ചെയ്യ പക്ഷെ താല്പര്യല്ല
ആഹ് അയിക്കെറങ്ങിയാ നല്ല ചൊറന്നെ. പിന്നെ ആണ്ട് എല്ലതും ആണ്ട് സയിച്ചാൻ റെഡി ആയിട്ടാണ്ട് പോണം. ഉം
ആഹ് അത് കഴിഞ് ജോലിയിലണ്ട് കേറിീട്ട അങ്ങട്ട് പിന്നെ തിരിഞ്ഞു നോക്കാൻ പാടുള്ളൂ ആ അതിന്നേ കൊണ്ട് പറ്റൂലന്ന് എനക്ക് ആദ്യേ അറിയ
ഉം
അതുകൊണ്ടാ അയിമക്കൊന്നും വക്കാത്തെ. പെട്ടെന്ന് ഒക്കെ എനിക്ക് ഈ ഉം ടൈലറിങ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോ ക്കറിയാം. അതങ്ങട്ട് മെച്ചപ്പെടുത്താൻ എനക്ക് നല്ല ആഗ്രഹണ്ട്.
ലേണു. ആഹ് മെച്ചപ്പെടുത്തിയോളൂ. അതിപ്പം ഞാനടുത്ത് ഒരാളിന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. അവര് സാഹചര്യം കൊണ്ട് അങ്ങനെ പഠിച്ച് ഏതായാലും അങ്ങനെ സ്വന്തായിട്ട് ഇപ്പൊ ഷോപ്പിട്ടു. ഇപ്പൊ ഉഷാറായി പോകുന്നു എന്ന് പറഞ്ഞു.
തന്നെ എനി
ഉം അവര്ക്ക് കൊഴ പഠിക്കാൻ പോയിട്ടില്ലാലോ അവര് അതിനെ പറ്റി. അവർക്ക് കൊറച്ച് അറിയും.
ആഹ് ഇനിക്കും അങ്ങനെ തന്നെ.
ആഹ് ഒരു കുറച്ചൊക്കെ ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാല് എല്ലാരും കൊണ്ടന്നു തന്നു. പിന്നെ ഏത് മോഡൽ കണ്ടാലും അടിച്ചാൻ കഴിയും എന്നൊരു കോൺഫിഡന്റ് ആയി.
ആഹ്.
അയ്ന് ശേഷം പിന്നെ ഓര് എന്താ വീട്ടിലന്നെ എല്ലാരും അടിക്കാനെല്ലാം കൊണ്ടന്ന് തന്ന്. പിന്നെ ഓര് സ്വന്തമായിട്ട് ഷോ പ്പിടാന്ന് വിചാരിച്ച് അപ്പം ഓല് നാട്ടിലില്ലേ ഏകദേശം എല്ലാ ടൈലർ ഷോപ്പിലും പോയി അന്വേഷിച്ചു. രണ്ടു മാസത്തോളം അതിനായിട്ടെറങ്ങിച്ചെന്ന് ഫുള്ള് ഡീ റ്റെയ്ൽസും കാര്യം എങ്ങനേ ഏതാ എവിടുന്നാന്നൊക്കെ ഫുള്ള് അന്വേഷിച്ചിട്ട് അവര് ഷോപ്പ് ഇട്ടു. അതും ലോൺ എടുത്തിട്ടാ ഷോപ്പ് ഇട്ടത്. ഇപ്പൊ കുഴപ്പില്ല. ഇപ്പൊ മെച്ചപ്പെട്ട് പോന്നു. അത്യാവശ്യം അടി ക്കാനൊക്കെണ്ട്. ഈ എന്താ വെഡ്ഡിങ്ങ് സെറ്റൊക്കെ അങ്ങനെ എടു ക്കലുണ്ട് പറഞ്ഞ്. അതായത് ഒരു ഫാമിലിയിൽ ഉണ്ടാവല്ലോ എല്ലാവർക്കും ഒരേ പോലത്തെ ഡിസൈനിലെ ആഹ് ഡ്രസ് കോഡായിട്ടാല്ലെലെ അങ്ങനത്തൊക്കെ അടിക്കലുണ്ട്ന്ന് പറഞ്ഞു. പിന്നെ അവരും അവരുടെ കസ് സ്സിനും പാടെ ചേർന്നാ തുടങ്ങിയത്. അതായത് നല്ലോം ഓർഡറും കാര്യൊക്കെ ഉണ്ടെന്നുണ്ടെങ്കി അവരേം പാടെ വിളിക്കുന്ന് പറഞ്ഞ്.
ആഹ് ആഹ് ആഹ്. അങ്ങനെയൊക്കെ നടക്കുള്ളൂ. അത് ഒറ്റയ്ക്ക് നടക്കൂല. പിന്നെ നമ്മള് നല്ലോണം പൈസ ഇറക്കണം. ഏതൊരു കാര്യം തുട ങ്ങാണെങ്കിലും ഫസ്റ്റ് നല്ല
അത് പറഞ്ഞു അത്. ഫസ്റ്റ് പൈസ ഇറ ക്കേണ്ടി വരും. എന്നാലും കുറച്ചൊക്കെ ഇപ്പ അത്യാവശ്യം കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നെന്ന് പറഞ്ഞ്
പിന്നെ അത് പൊട്ടിയാലും പൈസ ഇറക്കിയിട്ട് പൈസ ഇറക്കി അത് പൊട്ടിയാല് പിന്നെ നമുക്കത് താങ്ങാൻ കഴിയൂല. കഴിയണ പോലന്നെ നല്ല ഉള്ള ടീമാണ് എന്നുണ്ടെങ്കില് കൊഴപ്പല്ല.
അല്ല അവർക്ക് തീരെ കഴിവില്ല. അവര് ഹസ്ബൻറിൻ്റെ കൂട് സുഖം ഇല്ലാതായി ട്ട് അവരെ കൊണ്ട് ചെലവ് നോക്കാൻ കഴിയാഞ്ഞിട്ട് ഇവരാണ്ട് അറങ്ങ് തിരിച്ചതാണ്.
ആഹ് ആഹ് ആഹ്.
സ്കൂളിൽ വന്ന് ഒരുപാട് കുത്തുവാക്കുകളും എന്തും കയ്യൂല അങ്ങനെ ഒരുപാട് വാക്ക് ഞാൻ കേട്ടുന്ന്. ഞാനാണ്ട് ഇറങ്ങിതിരി
ആഹ് അങ്ങനെത്തോലൊക്കെ രക്ഷപ്പെടും. അങ്ങനത്തോലെ രക്ഷപ്പെടെണ്ടീത്.
ആഹ് അതന്നെ.
ഉം പിന്നെ എനിക്ക് പിന്നെ അതൊക്കല്ല ജോലി ക്കു പോകണ്ട സാഹചര്യം ഒന്നും വന്നിട്ടില്ല. ഞാനിതേപോലെ കാര്യായിട്ട് മാക്സി മാക്സി ഷീല അടി ച്ചല്ലെട്ടാ നമ്മള് മേലെ അടിച്ച് വെട്ടി ഷെയ്പ്പ് ആക്കുവല്ലോ.
ആഹ് ആഹ്
അങ്ങനെ ചെയ്യും പിന്നെ എന്താ ഈ മക്കനാ നിസ്കാര കുപ്പായത്തിൻ്റെ മ കാരണം ഷെ മീ ഈ എനിക്ക് പഠിക്കാൻ പോവാ നല്ല ആഗ്രഹണ്ട്. പക്ഷെ അതങ്ങട്ട് എനിക്ക് കൂട്ടിന് ഒരാൾ വേണം അത് പണ്ടേ ഇന്റെ പ്രശ്നം. ണ് അതുകൊണ്ടാ.
ആഹ എനിക്കും അത ന്ന ഞാൻ പത്താം ക്ലാസ്സിന് പോകണം കരുതി നെ പക്ഷെ പോകൻ കഴിഞ്ഞില്ല ആരെയും ഒപ്പ ഒപ്പ ണ്ടെങ്കി ഒപ്പ ണ്ടെങ്കിന്നിന്ന് പക്ഷെ ആരും ഉണ്ടാകാന്ന അതുകൊണ്ടാ പോക്കില്ലാതായി.
ഈ പഞ്ചായത്തിന്റെ കീഴില് മൂന്ന് മാസത്തെ ട്രെയിനിങ് ഇണ്ടായിരുന്നു. ട്രെയിനിങ് അല്ല ഫ്രീ ആയിട്ട് പഠി പ്പിച് കൊടുക്കലുണ്ടെന്നി മൂന്ന് മാസം ഫസ്റ്റ് ഈ ഷെമ്മീസ് തൊട്ട് എല്ലാ സംഭവങ്ങളും മൂന്ന് മാസം കൊണ്ട് പഠിപ്പിച്ചു കൊടുക്ക മൂന്ന് മാസം രണ്ടു മാസാണെന്റെ. അന്ന് പോവാന് ഞാന് ഇനിക്ക് അന്ന് വായിറ്റില് രണ്ടാം മാസാണ്.
ഓ അപ്പ ചൗട്ടിയാലും ബുദ്ധിമുട്ടാവും ലെ.
അപ്പൊ ഈ രണ്ടാം മാസം ആയിന്റെ ശേഷാണ് ഇത് ഞാൻ അറിഞ്ഞത്. ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് രാവിലെ തൊട്ട് മൂന്ന് മണി വരെ യാണ് ഞങ്ങളെ ഇവിടുന്ന് ഒരു വിധം എല്ലാ പെണ്ണുങ്ങളും പോയിക്ക്ണു അന്ന്. പൊയിക്ണു ന്നുണ്ടെങ്കി ഓലൊപ്പം പോവേനു പഠിക്കേന്നും ഒക്കെ ചെയ്യേനു. പക്ഷെ പറ്റിയില്ല. അല്ലെങ്കിൽ ഞാൻ പോയിരുന്നു ആ കുട്ടീനെ അംഗൽവാടിൽ കൊണ്ടോ യാ കിട്ട്. ഒക്കെ പോവേന്നു മൂന്ന് മണിയ ആകുമ്പോക്കിന് ഇത് ക്ലാസ് ഈ ക്ലാസ്സ് കഴിയേരുന്നു.
ഏ സ്കൂളിട്ട് വരുമ്പോത്തിന് കുട്ടിയാള്
ഓനെ സ്കൂളില് ചേർത്തിട്ടില്ല ഓനെ അംഗലവാടിയിലാണ് അന്ന്. പിന്നെ മറ്റേ രണ്ട് കുട്ടികളാണ് മറ്റേതിനെ അന്ന് വയറ്റിലേന്നു. ഇപ്പൊ ഒരു വയസ് ആവുന്നുള്ളൂ ആയിട്ടൊള്ളൂ.
അല്ല അങ്കലാടി ആണെങ്കിലും മൂന്നരക്കല്ലേ വിട.
ആഹ് ആഹ അങ്ങനായിട്ട് പറ്റില്ല ഉം പറ്റില്ല പിന്നെ.
എതായാലും ഇഞ്ഞും ട്രൈ ചെയ്ത് നോ കോണ്ടൊ.
നോക്കണം ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ യൂട്യൂബ്. പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി കാണ്ട് ചെയ്യ്ണ ഇന്റെ ഇന്റെ മണ്ടെ ൽ അങ്ങട്ട് കേറുന്നില്ല ആരെങ്കിലും അടു ത്ത് നിന്ന് വെട്ടി കാണിച്ചു തന്ന് അങ്ങനെയൊക്കെ ആകുമ്പോളേ ഇനിക്ക് പറ്റണൊള്ളൂ.
അങ്ങനെ കഴിവുള്ളാവൂല്ലേ?
ആ യൂട്യൂബ് നോക്കിട്ടി നിക്ക് എങ്ങനായിട്ടാണ് മനസ്സിലാവുന്നില്ല. ഇണ്ട് സംഭവണ്ട് അയിന്റെ അയിന് ഞമ്മക്ക് അങ്ങി ട്ടൊരു ഇത് വേണം. നമ്മക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ബുദ്ധി പറയല്ലോ?
അല്ലേ
ആ അത് വാണം എന്തെങ്കിലും സുഖാണ് അല്ലാത്തൊക്കെ ഞാനീ കീറിയതും തുനിയതും താക്കിയതും ഒക്കെ അടിച്ചും.
ആ അങ്ങനൊക്കെ ഞാനും അടിക്കുന്നുണ്ട് എനിക്ക് അടിക്കാൻ ഇഷ്ട ഇഷ്ടാണ് പക്ഷെ എനിക്കൊന്നും അറിയില്ല ഞാൻ സ്വന്തമായിട്ട് ചവിട്ടി പഠിച്ച് ഇപ്പം അടി വിട്ടത് അടിക്കും ഷെയ്പ്പാക്കാൻ അറിയാം അങ്ങനെയൊക്കെ അതേപോലെ ഞാൻ മാക്സിയൊക്കെ ഉണ്ട് ഉമ്മാന്റെ പ യേത് കൊറെ വെട്ടിക്കാണ്ട് ചുരുദാറൊക്കെ ദാറാക്കി അടി പൊളിയാക്കി അടിച്ചും അങ്ങനൊക്കെ അറിയാ. ഞാൻ ഇപ്പൊ പറഞ്ഞ ആളുണ്ടല്ലോ അയാള് എന്നിട്ട്പ്പ അന്റെ കീയിലെന്നെ ചെയ്യുന്ന വേറൊരു തൊഴിലാണ് എന്താ അടിക്കാൻ പഠിപ്പിച്ചു കൊടുക്ക.
ആഹ്
നാല് കുട്ടികൾക്ക് ഒരു ദിവസം വെച്ച് ഇങ്ങനെ ഓരോന്ന് കാണിച്ചൊട്ക്ക.
ഓൺലൈൻ ആയിട്ടാണ്
അല്ലല്ല അവര് അങ്ങോട്ട് ചെല്ലലാണോലൊ അപ്പം അവര് പഠിക് പിന്നെ ഇഞ്ഞ് എന്തേലും കൊറച്ച് പൈസ അവർക്ക് കിട്ടും
ആഹ് ആഹ് ഫീസ്
ആഹ് ഫീസ് അതും അവർക്കൊരു കാര്യാണ്നൊക്കെ പറിണ്ട് ഒരുപാട് ആൾക്കാര്ണ്ട് അടി ക്കാനറിം വെട്ടാന് അറീലാന്നർണ് വെര്നോര്
ഞങ്ങളവടെ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തീന് ആ ബ് മ് ഞാന്പ്പൊ ഒരു കല്യാൺത്തിന്റെ മുന്നെട്ടതാ ഒര് ഏഴ് കൊല്ലം മുന്നെ ഏഴുകൊല്ലായി ഇന്റെ കല്യാണം കൈകീട്ട് ഈ വർഷത്ത്ക്ക് അങ്ങനെ അ ഇൻന്താണ് അന്ന് ഇന്റെ ഫ്രണ്ട്സാള് പോയി അന്ന് അഞ്ഞൂറുപ് വെരും ഒരു മാസത്തിന് അങ്ങനെ രണ്ട് മാസ് ത്തിന് ആയിരം രൂപ വെച്ച് ഓല് അപോയി ഇക്കഅന്ന് ഇന്റെ സാഹചര്യങ്ങളോണ്ട് ഇൻക്ക് പോവാൻ പറ്റ് റ്റില പക്ഷെ ഐല് ഒരാള് മെച്ചപ്പെട്ട് ഓൾ ഇക്ക് മ്ഷീനും കാര്യങ്ങളും ഒക് ഒക്കെണ്ട് ഓളെ യൂണിഫോമും ഒക്ക ഓള് എന്നെ അടിച്ചു ഓള് രക്ഷപ്പെട്ട് മറ്റാള് മെഷീനൊ ക്ക വാങ്ങീന് വെക്ഷെ അടിച്ചോക്കാതായി ഓൾത് മർന്നും ചെയ്ത് അങ്ങനെക്കേണ് രക്ഷപ്പെട്ണോൽ രക്ഷപ്പെടും അല്ലാ ത്തോല് ഇങ്ങനെ നട്ക്കും ചെയും
ചെലോൽക് ഒര്താണ് എപ്പൊ ഐന് ഐമക്കൊരു താല്പര്യംവാണം
ആഹ് ഇന്റെ അമ്മായെകളൊക്കെ ഓലൊക്കെ മെഷീന്റെ ആൾക്കാരാ മെഷീനടി അങ്ങനെ ഒര് ചൗട്ട് ഒരീസം ഒരു വെക്കേഷൻല് ഐഏയാം ക്ലാസ്സ്ലായെന്നെ ഞാൻ പഠിച്ച്ക്ക്ണ് മ്ഷീനടി പാനി
ഉം ഞാന് ഇൻക്ക ഐനെപ്പറ്റി ഒ ന്നും അറീലേന് ഞാൻ ഓരോര്ത്തര് ചൗട്ട്ണ് ഇങ്ങനെ കാലോണ്ട് ആങ്ങ്ണെ കാണ്ട്ണ് ഐല് ഞാനും ഇന്റെ ഹസ്ബന്റിന്റെ വീട്ടിൽ ചെന്നപ്പൊ മ്ഷീൻ ഇണ്ടായ്ന് അത് ഞാൻ ജെസ് റ്റ് ഒന്ന് ഐമെ ചൗട്ട്യോക്കേതാ അപ്പ അത് റെഡിയായി പിന്നെ അവ്ട് ത്തെ അമ്മായി പർണന്നു നൂല് ഇങ്ങനെയാണ് ഇടാ അടി നൂല് ഇങ്ങനെയാട അത് മാത്രം പർണന്ന്ണ്ടൊള്ളൂ ബാക്കി പിന്നെ ഞാൻ ഇന്റെ ഐഡിയ വെച്ച് അങ്ങനെ ചെയ്യലാ ഐമെ ഇരിക്കാണെങ്കി നല്ലപ് സമയം വാണം ഇൻക്ക്
ആഹ് ഇൻക്ക് സമയൊന്നും വാണ്ട ഒരു മാക്സി ഞാന് പത്ത് മിൻറ്റോണ്ട് അടിക്കും പത്ത് മിൻറ്റോണ്ട് ഒരു മക്സി അടിച്ച് കഴിയും ഫുളള് വെ
അത്ശെരി എൻക്ക് ഐമക്കി ര്ക്കണെങ്കി ഒന്നാമത് മടിയാണ് ഇന്നാല് ഐമക്ക് ടൈംമാണം കാരണം അവട്ത്തത് എപ്പഴും മെഷീൻ കേടന്നോണ്ട് പുതിയത് വാങ്ങിയേ ചെയ്തില
ആഹ്
പണ്ട് മൂത്തച്ഛന് നന്നായിട്ട് അടിക്കെനു അപ്പൊ അവരെ മിഷീനാണ് അവര് യൂസ് ചെയ്തതാ ഇപ്പൈമെ നൂൽ ഐനൊരു പണ്യന്നെ ഒള്ളൂ അപ്പൊ ഇൻക്ക് ഐമ്മെരിക്കാൻ ഭയങ്കര മടി പക്ഷെ അടിച്ച് കിട്ടിയാ ഒരു കാര്യാണ്
ആഹ് ഇവടിം ഞങ്ങള് പുതിയത് വാങ്ങിയതെന്നെ ഞാൻ വെർതെര്ന്ന്
ഏഹ് ഇങ്ങളെങ്ങാനെ ജസ്റ്റ് നോക് ക്യോക്കോണ്ട് ആരേങ്കി കിട്ടാ അങ്ങനെയെക്കെ പോയി താെടങ്ങിയാ എന്തേലും കാഴിലെ നിങ്ങൾക്ക് എത്ര എന്തുട്ടിയേളാ രണ്ടും ആങ്കു
രണ്ടുണ്ട് ഒരാണും ഒര്പെണ്ണും
പെങ്കുട്ട്യേള് ഇണ്ടായാലെ ഒര്കാര്യാണ് അമ്മക്ക് കുട്ട്യ
ഓൾക്കൈന് ഐന് ചെർതിന് ഒരു വയസ്സായിട്ടാെള്ളൂ ഓൾക്ക് ഓളെ ഇട്ട്കാണ്ട്
എടോ ഇന്നെലെ മ
പുപ്പൊപഠിക്കാൻ പോകാനാെന്നും പറ്റൂല
അതാണ്ലേ
ഏള
പിന്നെപ്പൈ മാത്രം വകുപ്പൂല്ല അപ്പൊ ഓള് പറിം ചെയ്യാെല്ലാരും പോ അടിച്ചാ പഠിച്ചാൽ പതിനെട്ട് പോവാ ഇപ്പത്തെ കാലം അങ്ങനെയാണ്. നമ്മടെ സൊസൈറ്റി
ഇനിയിപ്പോ വീട്ടിന്ന് അടിച്ചാനായി ഇരുന്നാലും, ഓൾ ആദ്യം വരും. അയ്ന്റെ കയറൊക്കെ ഊരിടും
ഉം കൈ കുടുങ്ങും നമുക്ക് പേടിയാണ്
എഹ്
കൈയൊക്കെ കുടുങ്ങിയാല്.
ആഹ് അതാണ്.
നമക്ക് പേടിയാണ് കയ്യ എന്തേ കുടുങ്ങിയ അവിടെ വീട്ടിലങ്ങെ തന്നെ
അത് ശീലിറ്റ കവർ ഊരിട്ടാലും അഹ് വന്നിട്ട് അയൽ അത് തിരിച്ചി ആ കയറ് വേറാക്കിടും
എന്നിട്ട് ആ അടിലത്തെ ചവിട്ടണ ഭാഗം ഉണ്ടല്ലോ, അയിമല് കേറി നിന്നുകാണ്ട ആടി കളിച്ച. അതാണ് ഓള പണി
ഉം ആഹ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആഹ്.
ഓൾക്ക് എപ്പോഴുംള്ള ഹലോ ഞാൻ പിന്നെ വിളിച്ചാൽ മതിയാ കുറച്ച് കഴിഞ്ഞിട്ട്
ആഹ് മതി മതി. ഇന്നാ ശരിട്ടോ